ഒരു തലയും വെച്ച് ഇവനെ പൈപ്പിന്റെ അടിൽ തലയും വെച്ച് നിക്ക
ഓ നീൻ ചെയല ദോശം പിടിക്കും തുടക്ക്
ഫുൾ ജലദോഷ ആണോ എനിക്ക് നോക്കി മട്ടന്നെല്ല
ആഹ എന്താ ചെയ്യ ഇപ്പൊ മോൻ എത്രായി ഒരു വയസോ
ഒരു വയസും നാലു മാസം മൂന്ന് മാസാണ്
ആഓ ആ ശരി നിങ്ങളന്ന് ആ നിങ്ങൾ ഫാമിലി പ്ലാനിങ് ചെയ്തോ
ഓ അക്കി ചെയ്തേന്റെ കഥയൊന്നും പറ വേറെന്താ
ആ ഹ് ഹ്
ഭയങ്കര വേദനായി
ഉം ഇങ്ങളെ കൂട്ടുകാരി ഇങ്ങളും സെറ്റായി
ഉം ഉം എനിക്ക് ഒന്നും കൂടെ ന ക്കെ ഞാൻ പറഞ്ഞിരുന്നു ക്ഷേ ഓളു സമ്മയിച്ചില്ല ഉം
ങ്ങ് ഇശമോൾക്കൊരു കൂട്ടോ
ആഹ്
ഉം
ഉം
ഞങ്ങള് പിന്നെ അമ്മക്ക് പിന്നെ ആകൂ രഅങ്ങളെ പോലെല്ലല്ലോ ഞങ്ങക്ക് റെസ് ചോട് റിസ്‌കാണല്ലോ
ആഹ് അങ്ങനെ ഉം ഉം
ക്കെ പണീം തൊരൊക്കെ എടുത്ത് നടക്കാൻ പറ്റിയക്കാണ് പിന്നിം കുഴപ്പുല്ല ഇത് പിന്നെ അന്ന് കെടന്ന പിന്നെ പത്ത് മാസ സം പതിനാല് മാസം കെടക്കണം
അങ്ങനാണോ ശ്
ഒക്ക അങ്ങനെയാണ് അതുകൊണ്ട എനിക്കിഷ് ടല്ലാത്തെ
ആഹ് ഉം ഞമുക്ക് ഞമ്മളതായിട്ടുള്ള പണികളെ നമു
ആ ഇതിപ്പോ തിരുമ്പണെങ്കിലും കുളിക്കണെങ്കും ഇപ്പ ഇന്നെ ക്ക മക്കളൊക്കെള്ള കൊണ്ട്ട്ടന്നെ അങ്ങൻത്തെ ചെറിയ ഒരു കുട്ടി നമ്മക്ക്ണ്ടായി കഴിഞ്ഞ പിന്നെ ഇങ്ങൻത്തെ റെസ്റ്റ് ഒന്നും നമ്മുക്ക് നോക്കാൻ കഴൂല്ല
ഉം ഉം
വേണ്ടാ നക്ക. ഓ നിങ്ങള അവിടെ നല്ല ഇതുണ്ടോ ഫ്രൂട്സുകളളൊക്കെ ഈ റംമ്പൂട്ടാൻ
ഇല്ല അവിടെണ്ട്ല്ല ഏതൊ ക
ഈ ഭാഗത്തവിടെ ഈ ഭാഗത്ത് മാങ്ങയും ചക്കും
എലമംഗലത്തിന്റെ എല കിട്ടയാണെങ്കിൽ നന്നായിരുന്നു
അപ്പോ എങ്ങനെ കൊടുത്ത് അഞാണ്
ഞാന് ഇവിടെ ഇണ്ട് എലാ പക്ഷെ അതൊരു മേലെയാണ് അത് ഞാൻ വൈൽ റോഡ റോഡ് സൈഡിലാ ഉള്ളത് അതൊരു മേലയാണ് പറ
പഴയാ കൊടുത്താല് എങ്ങനെ പ്പ എത്തിക്കാ എൻറ അടുത്ത് ന്നാണ് പിന്നെ സേഫ് ഒക്കെ ഉണ്ടെങ്കി എനിക്ക് സൂപ്പറായിട്ട് അവിടെ കൊണ്ടോക്ക കൊടുക്ക അപ്പൊ ടീച്ചർമാരറിയില്ലല്ലോ ആരക്കെ കൊടുക്കുക
ഉം എന്നട്ട് ഇല പറിക്കാനുള്ള ടാസ്ക് കൊണ്ടാണ് ഒന്ന് ഞാന് ഉണ്ടാക്കല്
അതിന് വായന്റെലേല് ഉണ്ടാക്ക് അനക്ക്ന്താ അയ്ൻ്റെ ചൊയ ൻക്കൊയ് ജാതി
അതിന്റെരു ചൊയ നല്ല ജസ്
ഒരു മണോ സെന്റുമാരി നിക്കാ മണം ഇഷ്ടപ്പെടില്ല ഞാൻ എന്നിട്ട് ഇവർക്കൊക്കെ അയിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കാക്കാ കോക്കെ കുട്ട്യാൾക്ക് ഞാൻ വായന്റെ ഇലേൽ ഉണ്ടാക്കും പോട അയ്ല് പൊതിയും വലുതൊക്കെ ഇങ്ങനെയും പോകും ശ
ആ എനിക്ക് ആ കുമ്പിൾ കൂത്താൻ അറിയില്ല എന്നാലും ഞാൻ ഒപ്പിക്കും
ആഹ് അയ്ശരി പിന്നെ വേറെ എന്തൊക്കാ വേറെന്താ അങ്ങനെ പോവ്ണ്ട് ഇപ്പൊങ്ങളെ അമ്മേന്റെ ഏട്ടത്തിന്റെ മക്കൾക്കൊക്കെ ജോബ?
ഒരാൾക്ക്.
ആര്
മൂത്തോൾക്ക്
ആണോ എവിടേണ്?
അവിടെ കൽ എന്താണ് കലയ് വാണീല്
ആഹ് കലൈ വാണി മേലെ
മ്ഹ്
ഒക്കെ വന്നുണ്ടാ മിന
ആഹ് ആഹ് ശരി അപ്പൊ മ മറ്റേതും ചെയ്തിന്നല്ലോ ചെറിയ മോള്
അത് പോണില്ല തൊന്ന്ണ്ട്
ഉം അയിന് രണ്ട് കുട്ടിയളല്ലേ അളിയൻ ഗൾഫിലും
ആഹ്
ഉം
വീട് കെട്ട്ന്ന്ണ്ട് ക്കെ
വീട് കേട്ടുണ്ടോ
ആഹ് ആഹ്
ഉം കെട്ടട്ടെ ഓള് ഒരു പാവാണ് ആഹ്
ആഹ്
പിന്നെ മ റോര് പിന്നെ നാട്ടിൽ തന്നെല്ലെ ഇവിടെ മൂത്തമ്മേ മൂത്താപ്പി മാത്രല്ലേള്ളൂ
ഉം
ഫുഡൊക്കെണ്ടാക്കോ?
ഓഹ്
എല്ലം ചെയ്യും
ഉം
ഓഹ് അ എന്താക്ക്ന്നേ പിന്നെ വേറെന്തെക്കെണ് ഞ്ഞ് ങ്ങള്ത് കയ്ഞ്ഞാല് എന്തായാലും ജോലി നോക്കിക്കോണ്ടി കുഞ്ഞാവ വൽതായ
ഓനൊന്ന് വെൽതായാല്
ഉം മോള് പോണ സ്കൂൾ അപ്പത്തേക്ക്നൊക്കൊണ്ടെങ്കില് അവടിം നോ
ഉം പിന്നെ അയുട്ത്തെ സിലബസ് ഭയങ്കരം കഷ്ടാ
അയിനെന്താ
ഉം ഞാൻ പറയാ ഭയങ്കര ടഫ് ആണ് സിലബസ്
ആ
ഉം
അത് ശെരി ആ അവിടെയാണെങ്കിലോ ഞമ്മളെ അച്ച അമ്മെന്റെ മാരിയാണ്
ഉം
അപ്പം മക്കൾ സ്കൂൾ വിട്ട് വെര്ന്ന സമയം ആയ്ണ്ട് അയ് നോക്കി നിക്കും
ഉം
ഇവിട കറണ്ട് വന്ന്.
വന്നോ ഇനി ന്തേലും വരക്കാനണ്ടോ?
പടവലം കറി വെക്കണം.
ആ തേങ്ങ ചെര അരക്കാണ്ടാവൂലേ
ആ ഉം ഉം വേറെന്താ
വേറെ എന്താ അങ്ങനെ പോകുന്നെണ്ട്. പിന്നെ ഇങ്ങളെ മദറൊക്ക ആ മദറ് വരലില്ലേ ച്ചത് പടവലം ഉപ്പേരി വെക്കും.
ച്ചപ്പോ വന്നട്ട് പോയി.
ആണോ
മാങ്ങേം ചക്കേക്ക കൊണ്ടന്നിരുന്നു കാരണം ഗസ്റ്റ് വരുന്നിണ്ട് പറ ഞ്ഞിലേ ആ
എവിടുന്നാണ് മാങ്ങേം ചക്കയും കിട്ടിയേക്കണത് ഞമ്മള നാട്ടിന്ന്?
മിച്ചഭൂമീന്ന്.
ആഹ് അവിടെണ്ടോ
ഉം അവിടെ ചക്ക നല്ല രസല്ല ചക്ക. പക്ഷെ എങ്ങനെ പോയിട്ട് ഇട്ടിട്ട് വരും
നമ്മക്ക് പോയേനു
പോവാ
ഉം ഇന്നെ വിടോ അറീലല്ലോ
അയിന് ഇങ്ങട്ടാന്ന് വന്നാ മതി
താവി എന്നാ ഞക്ക് പോയി പറച്ചിട്ട് വരേണ്
ഉം നല്ല ചക്ക മാങ്ങും ചക്കോ ണ്ട് അവിടെപ്പ അത് വെറുതെ പോവല്ലേ
ആഹ് തന്നെ പോയി പറിക്കണം അതിനെന്താ അതിന് ഞൻമള ഇത്തെ പ്രാന്തം ആർക്കും ഉണ്ടാവില്ല എല്ലാർക്കും ചക്കി മാങ്ങ ഒക്കെ മടിയാണ് ഞങ്ങള് മൂ ഒത്തിരിന്റെ അവിടന്നും കട്ടല്ലേ ഏറ്റല് ഞാനൊക്കെ
മ്മ്
ചക്ക മുത്തിരി വേനല് കയറ്റി വിടും താഴെ കയറ്റി കൊണ്ടോവും ചക്ക
മ്മ്മ്
മ്മ് അതൊരു കാലം
ചക്കെയൊന്നുല്ല
പിന്നെ
ആനങ്ങോണ്ട്
അവിടക്ക വരുന്നുണ്ടോ
ഇവടല്ലേ
അല്ല അവിടെത്തന്നെ മു ത്തൂരിന്റെറെ അവിടെ
പിന്നെ അവിടെന്നെ ഇപ്പ മെയിന് തവളം
ഞമ്മൾ അവിടന്നൊക്കെ ഇപ്പ പോയി നമ്മട അവിടുത്തൊക്കെ തമർത്തി കഴിഞ്ഞ്
ഉം
ആഹ ചേരമ്പാടിലൊ ഒക്കെ പോകും പണ്ട് ഓര് പറയും എങ്ങനെയാ നിങ്ങൾ ഈ ആനക്കുണ്ടിലൊക്കെ നിക്ക് കുനെ അപ്പാ അന്നൊരു ദിവസം പ്പം നമ്മളെ വീട്ടക്ക് ഓര് വന്നപ്പോ അന്റെ മാമൻ ചോയ്ച്ച് ത്‌ എങ്ങനെയാങ്ങ ഇങ്ങ ഇപ്പ യാനെന്റെ ഇടയിൽ പർന്നീന്നത് അല്ലാതെ ഞമ്മള് പോറ്റ്ണ മാരിയേര്ന്നു ഓരെ സംസാരം ഇപ്പഴോ ഉം അങ്ങനെന്നെ പിന്നെ അങ്ങനെ മദറ് വന്ന് പോയോ അയ്ശെരി പിന്നെ ബ ബ്രദറ് വരൂല അങ്ങനെന്നൂ
ഊംഉം
അഎന്താ
അത് മാമന്റെ പോലെ തോന്നുണ്ട്.
ആ മാമനാലേ അത് ശെരി ആ അപ്പോ
ന്ന്ട്ട് പോയിക്കൂടെ അപ്പ അമ്മക്കൊരു ഇതാവുല്ലേ
ഹാ
ഭാര്യനെയും കുട്ടിളൊക്കെ കൊണ്ട് വന്നൂടെ. ഓർക്കൊരു ട്രിപ്പ് ആകും, ഓരെ വണ്ടി തന്നെ വന്നാ പോരെ.
നമുക്ക്
പിന്നെ മാമന്റെ മാരി എന്റെ ഹസ് ആയതുകൊണ്ട് അങ്ങനെ എന്താ അങ്ങനെ ചോയിക്കൊന്നുല്ലല്ലോ അ അത് നന്നായി. ച്ചോ
മ് ഞമ്മക്ക് ഞമ്മ ക്ക് അനുസരിച്ചതേ കിട്ടുള്ളൂന്ന് അറിയിലെ അതുപോലെ
അതന്നെ അതോണ്ട് നന്നായി.
മ് അല്ലെങ്കിലെ ഒക്കെ പ്രശ്നായി. മ്
അപ്പോ ഇപ്പന്ന് ച്ചോ ഇവിടത്തന്നെയാണോ വടുവഞ്ചാൽ തന്നെയാണോ ഉമ്മയിം ഉപ്പയും.
മ് ശെരി
മ്
പിന്നെ അവിടേക്ക് പോവലില്ല അവിടെ അച്ഛമ്മ എന്താണ് വി ദിവസം
ഞാൻ കൊറെയായി പോയിട്ട് ഇപ്പൊ
ആണോ
ഇതങ്ങനെ എവിടയും പോവാത്തത് കൊണ്ടേ
ആ പിന്നെ ഇപ്പൊ നമ്മക്കും ഓടിച്ചാടി പോവാൻ പ റ്റൂല്ല
ഉം
ആ അപ്പ അനക്കുന്ന ഒഴിവ് ദിവസം
പ്രിയദർശനീല് പോവാലോ
ആ വണ്ടിക്കൂലി വേണ്ടല്ലേ സുഖായി ട്ടങ്ങനെ പോകാലൊ മുഖ്യമന്ത്രി ദേവാലക്ക് നമ്മടെ കൊടുക്കുന്നിണ്ടോ അത്
ആ ആ പത്തരേന്റെ
എത്രന്റെ
പത്ത് പത്തര
പത്തേ മുക്കാലിന്റെ കോഴിക്കോട്
ഉ
നമ്മടവിടെ പന്ത്രണ്ട് മണിക്കെത്തുന്ന ബസ്
ആ
ആ അപ്പൊ നമ്മ ക്ക് എന്ത് ചെയ്യാം അതില് നല്ല ആസ്വദിച്ച് പോകണം ഒരു ദിവസം
ഉം
സീറോ ടിക്കറ്റും കൊണ്ട് ഉം
ഹാ അങ്ങനെ
അയിനെന്താ
ഉം
പിന്നെ വേറെ എന്തൊക്കെയാണ് എന്നാല് പിന്നെ
ഉം കഴിഞ്ഞില്ലേ
ആ കഴിഞ്ഞില്ലേ
ഉം ഉം ഉം ഉം ഉം എന്ന ശെരി ഉം എന്ന ശെരി